ഹലോ ആഹ് കേക്കാം എന്തൊക്കെയുണ്ട് വിശേഷം
ആഹ് അങ്ങനെ പോവുന്നു സുഖം അവിടെയോ
ആഹ് ഇവിടെയും സുഖം, മഴയുണ്ടോ
മഴപ്പല്ല നേര്ത്തെ നല്ല ഇടി
ആഹ് ആഹ്
ഉം അവിടെയോ
ഇവിടെ ഇപ്പം മഴയില്ല വൈകിട്ട് കൊറച്ച് ഒരമ്മുക്കാ മണിക്കൂർ മുന്നേ നല്ല മഴ ഉണ്ടായിരുന്നതാണ്
ആണല്ലേ ഓഹ്
പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞൊ രാത്രി
ആഹ് ഇന്നിപ്പോ ഞങ്ങളൊരു കല്യാണത്തിന് പോയതായിരുന്നു
ആഹ് ആഹ്
ആഹ് അപ്പതാ കൊർച്ചേര്ത്തെയാണ് എത്തിയത്
ആഹ്
ആഹ് അതെ
പിന്നെ വേറെന്തോണ്ട്
പിന്നെ അങ്ങനെ ഇരിക്കുന്ന്. ഉം അവിടെയോ എന്താ ക്കേര്ന്നു
ആഹ ഇവിടെ ഞാനിപ്പം കൊറച്ചു ജോലില്ലായിരുന്നു ഒ ആകിട്ടത്തേക്ക് കാപ്പി ഉണ്ടാക്കുവായിരുന്നു പുട്ട്
ആഹ ഇപ്പളാ ചായകുടിക്കുന്നെ
ആഹ് അത്തായം
അല്ല കാപ്പി ഉണ്ടാക്കിന്ന് പറഞ്ഞപ്പളെ
ആഹ കാപ്പിയാ ഉണ്ടാക്കിയേ ഇവിടെ പുട്ട് മതിയായിരുന്ന ഉം ഉ ചോറ് രാത്രി ആർക്കും അങ്ങനെ വേണ്ട
ആഹ് നമ്മള് ചായയും കാപ്പിയ ഒക്കെ വൈകുന്നേരം ഒരു അഞ്ചഞ്ചര അപ്പൊ ഞാൻ വർക്ക് കഴിഞ്ഞഞ് വന്നതിന് ശേഷം ഞാൻ കുടിക്കും അയിന് മുമ്പ് ഇവര് കുടിക്കും
ആഹ്
അങ്ങനെ ആഹ് പിന്നെ ആഹ പിന്നെനി ഇപ്പോ മഴ ന്നെ ആയിരിക്കല്ലോ അടുത്ത മാസം മുതൽ
മഴ തുടങ്ങി ഇപ്പം കൊറച്ച കൊറച്ച ദിവസം കൊണ്ടേ മഴയാ ഉം
ആഹ് ഇന്നലെ ഇന്നലെ മഴയില്ലായിരുന്നു ഇന്ന് രാവിലെയും മഴയില്ലായിരുന്നു
ആഹ് ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നുന്ന് പറയുന്നത് ഞാന ഇവിടെ ഇല്ല ഇന്നലെ ആഹ് ആഹ്
ആഹ് മെനഞ്ഞാന്ന് നല്ല മഴ ഉണ്ടായിരുന്നു ഞാനാണെങ്ക കൊട എടുക്കാൻ മറന്നു പോയിരുന്നു ഇല്ല എനിക്ക് പുറത്തേ ഇറങ്ങാൻ പറ്റുന്നില്ല മഴയായിട്ട് അവസാനം അപ്പുറത്തെ ത്തെ നല്ല ഒരു ആ വക്കീൽ ഓഫീസ്ണ്ട് അവിടുത്തെ അയാളുടെ അടുന്ന് കുട വാങ്ങി അയാളെ പഴയ കുട ഉണ്ടരുന്നു അതുമായി വീട്ടിൽ പോയി ഉ
ആഹ്
അല്ലേ ഞാൻ അവിടെ കടക്കണ്ടി വന്നേനെ അതൊന്ന് ചോരുന്ന് പോയ എന്തെങ്ക ചോറിനന്നെ നമുക്ക് ഇറങ്ങിയിരുന്നു
ആഹ് ആഹ്
അതുല്ല അഹ കൊറെ നേരം നോക്കി നോക്കി നോക്കി എന്നിട്ട് അപ്പത്തെ മാമ്മി വിളി തുടങ്ങി നീവിടെ ത്തില്ലേന്നൊക്കെ ചോയ്ച്ച്
ആഹ് മഴയാവുമ്പോം വീട്ടിലുള്ളവർക്കും ഒരു പേടിയല്ലയോ
ആഹ് അതെ കൊണ്ടുവരാനും ആരും ഇല്ല അവന് പിന്നെ ആര കണ്ടെങ്കിൽ പിന്നെയും പ്രശ്നംല്ല അവരെ അതിപ്പോ ആ കൊണ്ടുവരാനൊന്നും ആരുല്ല ഉം ആഹ് അതാണ് പ്രശ്നം അപ്പൊ എങ്ങനെ ബസ് ബ ബസ് സ്റ്റോപ്പ് വരെത്തി കിട്ടിക്കഴിഞ്ഞാ പിന്നെയ ബസ്ൽ കയറി കുറച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോം മഴയ ഉണ്ടാവൂല്ല ഇവിടേക്ക് മഴ ഇല്ലേനുന്നാ പറഞ്ഞ ആ അപ്പൊ ആഹ് അതാണ് ആ ബസ് സ്റ്റോപ്പ് വരെ പോവണ്ടേ
ഉം വേറെ കൂടെ ആരും ഇല്ലായിരുന്നോ
ഇല്ല അവിടെ ഞാൻ മാത്രമാണുള്ളത് സാറ് നേരത്തെ പോയും ചെയ്ത് സാറ അറിഞ്ഞിട്ടല്ല സാറ് നേരത്തെ പോവയും ചെയ്ത് വേറെ ല്ല അന്ന് ലീവു ആയിരുന്നു കുറേ പേര്
ആഹ് ആഹ്
അതാണ് അങ്ങനെ അതെ അപ്പൊ ഇനിയിപ്പോ അത് ഓർമ്മയോടെ അത് ഞാൻ കൊട കൊണ്ടുവരന്നെന്നല്ല ഒരനുഭവം വെച്ച് അതാ ഇന്ന് ഞാന് അതിന്റെ തലേന്ന് മഴ ആയത് കൊണ്ട് വന്നപ്പോ തന്നെ ഇവിടെ വെച്ച് ഒണങ്ങാൻ വെച്ചതാ അത് ബാഗിലെടുത്ത് വെക്കാൻ മറന്ന്പോയ് സാധാരണ എന്നും എറങ്ങുമ്പോ മമ്മി ചോയിക്കലുണ്ടേനു കൊടെ എടുത്തോ അതെടുത്തോ ആഹ് അത് ശെരിയാ പക്ഷെ റെയിൻകോട്ടെനിക്കിഷ്ടല്ല
എന്നാലും ഇങ്ങനൊരു സാഹചര്യം വരുമ്പോ ഇട്ടൂടായോ അവിടെ നമ്മള് മറന്നാ ഇതൊർണ്ണം ബാഗിലൊണ്ടെന്നൊള്ളെ അത് വല്യ വെയിറ്റും ഇല്ലാത്ത സംഭവം അല്ലേ കൊട പോലെ കൊണ്ട് നടക്കണ്ടാല്ലോ ഇപ്പൊ റോഡ് സൈഡിലെല്ലാം കണ്ടില്ലേ മറ്റേ നൂറ് രൂപായിക്കില്ലെ പ്ലാസ്റ്റിക്കിന്റെ
ആഹ് ആഹ് ആഹ് ഇണ്ട് ആഹ്
അതൊരെണം വാങ്ങിച്ച് ഇനിയങ്ങ് വെച്ചിരിക്കണം ഉം
ഇവിടുന്ന് ചെലപ്പൊ ബൈക്കില് പപ്പ കൊണ്ടാക്കുവാണെങ്കി ഞാൻ റെയിൻകോട്ട് ഇടും ആന്നേരം തന്നെ എനിക്ക് ദേഷ്യം എന്റെ പപ്പ സമ്മയ്ക്ക പ്പറീഴുവാരിക്കും ഇട്ടോ ഇട്ട് എഹ് മഴ നനഞ്ഞു പോകണ്ടാന്ന് പറയും
ആഹ് ആഹ് പിന്നെ അവര് തന്നെ കൊണ്ടോണ്ടായോ ഹോസ്പിറ്റൽ
ആഹ് അപ്പറയും നിന്നെ ഞാൻ ഡോക്ടറെടുത്ത് കൊണ്ടുപോവില്ല മര്യായിക്ക് ഇട്ടോന്ന് പറയും ഉം
ആഹ് ആഹ്
ആഹ് പിന്നെ യാത്രക്കെ പോവാറുണ്ടോ
ആഹ് ഞാൻ കഴിഞ്ഞ ദിവസം ടൂറ് പോയാരുന്നു ഒരു മൂന്നാറ് ട്രിപ്പൊണ്ടാരുന്നു
ആഹ് ആഹ് ആഹ് ആഹ് ഞാനും പോവാറുണ്ട് ഇപ്പൊ ഈ അടുത്തും പോയീര്ന്നു
ആഹ്
ഏഹ് ഞാൻ പിന്നെ അമ്യൂസ്മെന്റ് പാർക്ക് പോയി ഉം ഏഹ് പോണം മൂന്നാറൂ യെക്കെ പോണംന്നുണ്ടാര്ണ് നല്ല ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയ്ന്ന് എപ്പോഴും ഇപ്പ ഇ ഇപ്പധികം ആൾക്കാരും അങ്ങനെ പോയ വിശേഷം കേക്കാം
ആഹ് ഇപ്പം ദയങ്കര തെ പണ്ടത്തെക്കൂട്ടൊന്നുവല്ല പണ്ടൊക്കെ അപൂർവായിട്ടല്ലെ ഒള്ളൂ ആളുകള് പോകുന്നെ ആഹ്
ആണല്ലേ ആഹ് ഇപ് ഇപ്പൊ പറയുന്നവരൊക്കെ മൂന്നാറും അതെതെ ആഹ് ആഹ്
പിന്നെ വേറെ എന്താ അവിടെ ചോറൂണൊക്കെ എപ്പഴാ
ഇന്നിപ്പോ ഞങ്ങള് കഴിച്ചിട്ടാണ് അവിടുന്ന് ക കല്യാണം വീട്ടിന്ന് കഴിച്ചതായതുകൊണ്ട് ഇന്നിപ്പോ എന്തായാലും ജ്യൂസ് കുടിച്ച് കഴിഞ്ഞ് അല്ലെങ്കി സാധാർണായി ആഹ് അത് പപ്പായ ഉണ്ടേനു ആഹ് അവിടെത്തന്നെ ആയതാ പപ്പായ അപ്പൊ അത് ജ്യൂസ് ആക്കി ആഹ് അപ്പ അത് കുടിച്ച് ആഹ് പിന്നെ ഈ സാധാരണ ഈയൊരു സമയത്താണ് ചോറ് ഏഹ് കഴിക്കാറ്
ആഹ്
ഉം ഇന്നിപ്പോ ഇങ്ങനെ ആയതുകൊണ്ടാ അല്ലെങ്കി ചോറും കറിയും ഈ സമയത്ത് കഴിക്കും എന്നിട്ടൊരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോ കെടക്കും
ആഹ് ആഹ് ആഹ് ഉം അവിടെ അച്ചാറൊക്കെ ഇട്വോ
ആഹ് പപ്പ ഇണ്ടാക്കും
കുക്കാണോ പപ്പാ
അതെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ പപ്പ് വേ ബാക്കി സാധാ കാര്യങ്ങളൊക്കെ മമ്മി
ആഹ് ആഹ് അപ്പൊ വെറൈറ്റി സാധനങ്ങളൊക്കെ കഴിക്കാല്ലോ
മം. ഞായറാഴ്ചയാവുമ്പോ എന്തെങ്കിലും ഉണ്ടാവും. ചെലപ്പോ മന്തി ഇണ്ടാക്കും അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും.
ആഹ് ആഹ്.
ഉം. അപ്പൊ ഉള്ളി വട വഴന്നു അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടാവും ഞായറാഴ്ച ദിവസം പിന്നെ എന്തെങ്കിലും ഇണ്ടാവും.
അതാ നമ്മള് നമ്മള് ചോറും കൂട്ടാനും ഒക്കെ വെക്കുന്ന സമയത്ത് വേറൊരാള് ബാക്കി എന്തെങ്കലു സ് സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കി നമുക്കും ഒരു കൈ സഹായവാ. വേറെ ഒരു ഐറ്റം നമുക്ക് കഴിക്കേംചെയ്യാം അതൊക്കെ ഒരു നല്ല കാര്യവാ ഇത് ഒരാള് തന്നെ നേരെ ആ പകലെടുക്ക ടുക്കള നിന്ന ഇണ്ടാക്കുമ്പോ അങ് മടുക്കും പിന്നെ അനെ അതിന്റെ കൂടെ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മള് ച്ചിരി അത്ര അത്രേ സമയ നേരം വെളുത്തെണീച്ച് ഉച്ച വരെ നിന്ന് പിന്നെ ചോറ് കഴിച്ച് ഇച്ചരി നേരം കെടക്കുമ്പോ ചായടെ സമയയാവും. അവര് എങ്ങനെയെങ്കിലും ഒരു ചായ ഇടും പിന്നെ അതിന്റെ കൂട്ടത്തി പൊരിപ്പും കൂടി ഉണ്ടാക്കാൻ നിക്കണംന്ന് വെച്ചാ വല്ല്യാ കഷ്ടല്ലേ. ഉം. അതുകൊണ്ടൊന്നും എനിക്കങ്ങ് മടിയാ എന്നാലും ഏത്തക്കാക്കെയിരിന്ന് ചീത്തയാവണ്ടാ ആഹ് ആഹ് കാണുമ്പോ ഒരു വിഷമം ഇത്ര പൈസ കൊടുത്ത് മേടിച്ച് ഇപ്പ് കണ്ടോ ഏത്തക്കായക്ക് ഒരു കിലോ അറുപത്തഞ്ച് രൂപ.
ആണോ?
ആഹ് അത് ആഹ് അറുപത്തഞ്ച് ഇപ്പോ ദേ വൈകിട്ട് വാങ്ങിച് അറുപത്തഞ്ച് രൂപാന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന കണ്ട്. മോക്കൊക്കെ കൊടുത്താ ഒരു കടി കഴിച്ച അടുത്ത കടി തുപ്പി വക്കത്തേയൊള്ളേ ഉം. അവർക്ക് വർക്കറിഞ്ഞൂടാലോ കാശിന്റെ വെലയൊന്നു
അതെന്താ വർത്തക്കായ ക്കാനാണോ?
അല്ല ആഹ് അങ്ങനെ ഏത്തെക്ക ചീത്തയാവാറായിട്ട് ഇരിക്കുവാണെങ്കിൽ പഴംപൊരി ഉണ്ടാക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആഹ് മോക്ക് പിന്നെ അല്ലാതെ വൈകീട്ട് ഞാനോരോ ഏത്തയ്ക്കാ കൊടുക്കും. പകുതിയൊക്കെ കഴിക്കും പകുതി കളയും ഉം..
അങ്ങനെ ആഹ്..
ആഹ്.
ആഹ്.
ഇപ്പൊ സാധനങ്ങൾക്കൊക്കെ നല്ല വെലയല്ലേ ഇനിയിപ്പ ഭരണം മാറി അപ്പഇനി കണ്ടറിയാം ഓരോ കാര്യങ്ങള്. ഉം ആഹ് എന്നാലും കൊറേ കൂടി ഇ
ആണല്ലോ?
ട്രോള് ഡീസല് എല്ലാത്തിനും വെലകൂടൊല്ല്യാ ഗ്യാസ് ഉം ഉ പിന്നെ സ്ത്രീകൾക്ക് ആഹ് സ്ത്രീകൾക്ക് ഫ്രീ യാത്രന്നൊക്കെ പറയുന്നുണ്ട്. ക്കയാണ് ഒണ്ടോ ഇല്ലയോന്നൊന്നും ഞാൻ പിന്നെ അറിഞ്ഞതും ഇല്ല ഉം. മ്മള് അതൊന്നും നോക്കാനേ പോന്നില്ല ഒണ്ടെങ്കി ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല
ഉം. അതെ അതെ.
നമ്മളെവിടെ പോവാനാ ബസ്സിലൊക്കെ?
അതെ.
ഉം
ആഹ് പിന്നെ പിന്നങ്ങനെ ഇരിക്കും പിന്നെ എങ്ങനെരിക്ക എങ്ങനെ ലേറ്റ് ആയിട്ടാണോ കെടക്ക
ഇയ്യോ ഇവിടെ മോളോറങ്ങണോങ്കി ഇങ് താമസാടെ പത്ത് പന്ത്രണ്ട് മണിയ ഓളൊറങ്ങാൻ പതിനൊന്ന് പതിനൊന്ന് മണിക്കെങ്കിലും പിടിച്ച് കെടത്തിയാ ഒരു പന്ത്രണ്ട് മണിക്ക് മുന്നേയായിട്ടൊക്കെ ഒറങ്ങി കിട്ടും പിന്നെ അവള് പ കല് കെടന്ന് എത്ര വേണോങ്കിലും ഒറങ്ങും പത്ത് പതിനൊന്ന് മണിവരെ കെടന്നങ്ങുറങ്ങിക്കോളും
ആഹ്
പോയി വിളിച്ചോണർത്തണം ഞാന്
ഓഹ് അയ് ശരി
ആഹ് രാത്രി അവക്ക് ഒറങ്ങി കിട്ടാൻ വല്ല്യ പാടാ പക്ഷെ ഒറങ്ങിയാ വേറെ കൊഴപ്പൊന്നും ഇല്ലെങ്കി കെടന്നങ്ങോറങ്ങിക്കോളും ഉം അതുകൊണ്ട് നമ്മക്ക് നമ്മക്ക് അങ്ങനെ കെടന്ന് ഒറങ്ങാൻ പറ്റത്തില്ലല്ലോ രാവിലെ എട്ട് എട്ട് മണിക്ക് മുന്നേ ഒക്കെ നമ്മളെ എണീക്കും ആറര ഏഴുമ മണിയാകുമ്പോൾ എണീക്കണം
ആണല്ലേ ഓഹ്
അങ്ങനെ പിന്നെ അതുകൊണ്ട് ഞാനങ് വഴക്ക് ഞാൻ പിടിച്ച് കെടത്താൻ നോക്കും ഒറങ്ങ് ഒറങ്ങ് ഒറങ്ങ് അപ്പം അവളൊറങ്ങൂല നമ്മള് കൂടെ നമ്മള് ചെലപ്പം അപ്പ ഞാനവളെ കൂടെ കെടന്ന് ഞാനൊറങ്ങി പോവും അവള് കഥയൊ പറഞ്ഞിങ്ങനെ തന്ന താനേ കഥയൊക്കെ പറഞ്ഞ് പറഞ്ഞിങ്ങനെ കെട
ഉം ഉം പണ്ടെന്റെ അനിയനെ ഞാനൊറ ഒരു കഥ പറഞ്ഞ് കഴിഞ്ഞാ പിന്നെ അടുത്ത കഥ എന്തേനാ തനിക്ക് ചൂടാവും
ആഹ് നാമ് നമ്മളങ്ങ് വായിട്ടലച്ചാല് നമ്മള് കൊഴയും അവളെങ്ങനെങ്കിലും ഒന്ന് കെടന്ന് ഒറങ്ങാൻ നോക്കുമ്പോ അവള് ഒറങ്ങത്തുല്ല ഒറങ്ങുന്നവരെ ഒറക്കത്തു ഇല്ല ആ രീതിയ
അതെ അതെ ഉം
തൊട്ടിയിലാട്ടത്തൊന്നുല്ല മറ്റേത് ഈ ഒരു ഒന്നൊന്നര മാസം മുന്നേ അവരെ തൊട്ടിലിലിട്ട് ആട്ടി ആട്ടി ആട്ടി ഒറക്കണമായിരുന്നു അതോ നമ്മള് കൈയും കാലും എല്ലാം കഴക്കും അപ്പൊ പെണ്ണോറങ്ങുവോ ഉറങ്ങത്തൂല്ല പിന്നെ ഇക്ക ഇവിടെ അവളെ വാപ്പ വഴക്കു പറഞ്ഞ് തൊട്ടി എന്നെ കൊണ്ട് അഴിപ്പിച്ച് മാറ്റി തൊട്ടിലൊറങ്ങണ പ്രായമൊക്കെ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് പ്പ കട്ടിലെക്കെട അപ്പ കട്ടിലെലങ്ങനെ കെടന്ന് അവള് കഥേം പറഞ്ഞ് നമ്മളെ ചവിട്ടി അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് മറിഞ്ഞ് മറിഞ്ഞ് കെടക്കും ഉം ഒറക്കം അയ്യോ ഭയങ്കര പാടാണേ
ഉം
ക്കെതീസി ജോലിയൊക്കെ ഒള്ളോർക്ക് ഈസീ വീ ക്കുവല്ലോ അവര് രാവിലെ എണീറ്റ് ജോലിക്ക് പോയാ മതി കഴിക്കാനും കൊടുക്കണ്ട അവരെ കാര്യങ്ങളൊന്നും നോക്കണ്ട ആഹ് അങ്ങനെയൊക്കെ ഒണ്ടേ അത് നമ്മളിങ്ങനെ പൊതുവേ പറയുന്ന അവർക്കറിയാം അവരെ പാട് അത്‌വേറെ കാര്യം ജോലി കുഞ്ഞിനെ നോക്കണം അതൊക്കെ ആഹ് ആഹ് നോക്കണായിരിക്കും ഉം ഉം പിന്നെ ഏറെ വിശേഷം ഒന്നും ഇല്ലെടാ എന്നാ ശരിയെങ്കി
ആഹ് ആഹ് എന്നാ ശരി